ക്രടി ഹലോ ആ കേക്കണ്ട് പറ
എടീ എന്ത് പറയാ
ആ എടി ക്ലിയറാവുല്ലാട്ടോ ക്ലിയറാവുല്ല
നമുക്ക് എന്ത് ചെയ്യാ ഹോസ്റ്റൽക്ക് പോവന്തായാലും പാർടൈം ജോബ് പിന്നെ ഫുഡ് നൈറ്റൊക്കെണ്ടാവല്ലോ അപ്പൊ നൈറ്റ് ആയിട്ട് ന്റെ ഷോപ്പ് ചർതായിട്ട് ഇട്ടാലോ
ഉ ഉ ഉ ഉം വളരെ നല്ലൊരു ഐഡിയാണ് കൊഴപ്പില്ല. പക്ഷെ എവിടെ തൊടങ്ങും?
നമ്മളെന്തായാലും മാറണ്ടല്ലോ പീ ജീ ലോട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആ ഇതിന്റെ അട്ത്തന്നെയായിട്ട് ഒരു സ്ഥലം നോക്ക്കാ. സ്ഥലം നോക്കീറ്റ് നമ്ക്ക് ബ്രൗണി ഇണ്ടാക്കാ പിന്നേ ഈ പൊട്ടാറ്റോ വെച്ചിട്ടുള്ള അയ് സാധന ഇല്ലേ? അയ്ന്റെ പേരെന്തൂട്ടാ?
ഈഹ് പൊട്ട മറ്റെ എന്താ പൊട്ടറ്റൊ വെച്ചിട്ടെന്താ? മറ്റേ സാധനാണോ? ഒരു കോലിനകത്തിട്ട് കൊറേ ഇങ്ങനെ ഇങ്ങനെ ആക്ക്. അതെയതെ ആഹ് ആഹ് ആഹ്. ഉം ഉം
ചോക്ലേറ്റ് ക്കെ
ആ ഓക്കെ ഓക്കെ ഓക്കെ. മറ്റെ ഈ സംഭവം ചോക്ലേറ്റില് ഫ്രൂട്ട്സ് സ്ട്രോബെറി ഒക്കെ ചോക്ലേറ്റില് മുക്കീട്ട് ഇങ്ങനെ വെക്കുന്നില്ലേ? ആഹ് അഹ് ആഹ് ആഹ്
ആയല്ലോ
ഓഹ് ഓഹ് അതെ നമുക്ക് മാസം ഫുഡ്ഡിനുള്ള ഫീസ് ആകുവല്ലോ അല്ലെ? അല്ല അക്കോമഡേഷനും ഹോസ്റ്റൽ കൊടുക്കാനുള്ള ഫീസ് ആകുവല്ലോ അല്ലേ?
ആ അങ്ങനെയാണെ നമ്മക്കും ആണാണ്, നമ്മക്കും നമ്മടെ ആവശ്യത്തിന് ഇപ്പോ പിന്നെ നമുക്ക് ഫീസടയ്ക്കാൻ കൊറച്ച് എമൗണ്ട് കിട്ടൂലോ
ആഹ് ആഹ് ആഹ് ഇപ്പങ്ങനെ കിട്ടുവല്ലേ? അപ്പിന്നങ്ങനെ നോക്കാം. ശരി
ആഹ്
ആഹ് എടി നമുക്കൊരു കാര്യം ചെയ്യാം നാളെന്താ നമുക്കെന്തായാലും ഔട്ടിങ്ങില്ലേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നാളെ പോയിട്ട് നോക്കിയാലോ തപ്പിയാലോ? സാധനങ്ങളൊക്കെ മറ്റേ സാധനം വേണ്ടേ ഒരു ഇതുപോലെ ഒരു സംഭവില്ലേ എന്താ അയിന്റെ എടീ ആ സൈസാണോ ക്ക് ചെയ്യാനായിട്ടൊരു സംഭവില്ല. നമ്മളന്ന് ആ ഒരു സീനിയർ ചേച്ചീന്റയ്യില് കണ്ടിട്ട്ണ്ടായിര്ന്നില്ലേ? ഓർമ്മയിണ്ടാ? എടീ ഇത് വൺ ടു ത്രീയാ അങ്ങനെ എന്തോ സംഭവില്ലേ? അങ്ങനൊരു ഇത് വേണ്ടേ? മനസ്സിലായോ ഞാ എന്താ പറയണ്ന്ന്‌?
ഉം മനസ്സിലായി മനസ്സിലായി. ആഹ് ആഹ്. അത് നമ്ക്ക് ങ്കിലൊക്കെ ചോയിച്ചിട്ട് സംഘടിപ്പി
എടീ ആ സാനം എങ്ങനെയാ വാങ്ങുവാണോ അതോ? ആ വണ്ടി പോലത്തെ മറ്റെ ഉരുത്ത ഉരുട്ടണ സാധനം അത് വാങ്ങാ ആഹ് അതാ ആഹ് അത ആത് ഏഹ് അത് എടീ അത് അവരൊക്കിവിടെ ഇണ്ടാവും. പക്ഷെ അത് അയിലൊക്കെ വൈകുന്നേരാവ സമയത്ത് ആൾക്കാര് വരും അങ്ങനെയല്ല, നമ്മളൊന്നട്ക്കണ്ടേ?
ഇപ്പൊ ചെയ്യ്ന്ന്
ആഹ് ചേച്ചി ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് പോയോ?
ഇല്ലാ. നമ്മടെ സീനിയറാ ഈ ചേച്ചി.
നമ്മട സീനിയറാ?
അതേ.
ഏഹ്? അവിടെ ഇന്റേൺഷിപ്പ് ചെയ്യ്ന്ന ചേച്ചിയല്ലേ?
അല്ല നമ്മടെ സീനിയറാണ്.
ഏഹ് ഏഹ് ഓക്കേ ഓക്കേ ഓക്കെ.
അപ്പ നമുക്ക് ആ ചേച്ചിന്റടുത്ത് ചോയ്ക്ക എങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് എങ്ങനെയാണ് സ്റ്റാർട്ടിങ് ചെയ്തത് ആ എ എന്തൊക്കെ കൊടുക്കണം എന്തൊക്കെ വാങ്ങണന്നൊക്കെ ചോദിക്ക എക്സ്പീരിയൻസ് ണ്ടല്ലോ.
ഞാനിങ്ങനെ, നമ്മളങ്ങനെ ഏടെങ്കില് ആയിട്ട് നാട്ടില് പോയിട്ട് വരുന്ന സമയത്തൊക്കെ ഞൻ കണ്ടി ണ്ടാ ചേച്ചി ഒരു എട്ട് മണിയൊക്കെയാകുമ്പ അവിടെ വന്നു ചെയ്യാലോ അങ്ങനെക്കെ, പിന്നെ മറ്റേ വേറെന്താ ചേച്ചി എന്താ
പ്രോഗ്രാം ഒക്കെ ഉണ്ടാവല്ലോ
ആ ആ ആ ഏ അങ്ങനെയൊക്കെണ്ടോ?
ആ ഈ ചേച്ചിക്ക് നല്ല കഴിവാടീ അതിനുഉണ്ട് പിന്നെ സ്വന്തായി ക്ക് പൈസ ഉണ്ടാക്കണം പറഞ്ഞിട്ടിരികും തുടങ്ങിയത് തോന്നണു
ഓ ഓ ഓ ഓ വേണേ നമുക്ക് കാഴ്ചയ ചോയ്ച്ചു നോക്കാം.
മമ് ആ ചേച്ചിന്റടുത്ത് എന്തായാലും ചോദിക്കാ പിന്നെ നമുക്ക് ഓൺലൈനി വേണങ്കി അതിന്റെ ഐറ്റംസ് ബുക്ക് ചെയ്യാം. കാരണം അപ്പൊ റേറ്റ് കമ്മിയായി.
ഉം ന്നാ പിന്നെ അങ്ങനെ ബുക്ക് ചെയ്യാ നമുക്കരു കാര്യം ചെയ്യാ അത്ന്ന് റൈറ്റ്.. കൊറച്ച് ബുക്ക് ചെയ്ത്ബുക്ക് ചെയ്ത് നോക്കാം. ഒരു സാധനം ഉണ്ടാവും ഞാ ആദ്യം ഓൺലൈലക്ക തപ്പി നോക്കട്ടെ ട്ടോ. സാനം ഉണ്ടെന്നു ണ്ടെങ്കിൽ നമുക്ക്തിന്ന് ബുക്ക് ചെയ്തിടാലോ. പിന്നെ എന്തൊക്കെസാ അല്ല എന്തൊക്കെ സാധനങ്ങളാണ്. താങ്കൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് വിൽക്കാൻ എന്നത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെൊക്കെ സ്ഥലങ്ങളൊക്കെ. ആഹ് പിന്നെ മ മറ്റേ ചോക്ലേറ്റ് ആ സ്ട്രോബെറിക്കൊക്കെ നല്ല റൈറ്റി വരൂല്ലേ. ആ ആ അത് പിന്നെ ക്രീം ബന്ന്
ആ അതൊക്കെ നല്ലതായിരിക്കും.
ആഹ പിന്നെ ചക്ളർല്ല ആയെന്താ
കുനാഫടെ കുനാഫുടെ ഫ്ലവേ അട്ടല്ല .
അ ആ അങ്ങനത്തെ കുറേ ഓക്കെ ക്കെ ക്കെ. പിന്ന ആ അതൊക്കെ ആവും പിന്നെ എന്താ വേണ്ടേ. പിന്നെ എന്തെലും മറ്റേ റാഫ് ബ്രാഫ്ല അങ്ങനെ ഒരു സംഭവല്ലേ.
ആഹ
അതിന്റെ മേലെ ചോക്ലേറ്റ് വെച്ച് കഴിക്കണ സാനോ..
ആഹ
ആഹ ജസ്റ്റ് നമുക്ക് ചോക്ലേറ്റ് ഐറ്റംസ് തടാന ശരിയാെന്ന പിന്നെ ലാഭ ഉണ്ടെങ്കിൽ നമുക്ക്.
പിന്നേം കൂട്ടാലോ നമുക്ക് സാധനങ്ങള്. ഇ ഇനി രണ്ടവർഷം രണ്ടു വർഷത്തിനുള്ളത് നമുക്ക് നോക്കാം. ഇ ലാസ്റ്റ്ത്തെ വർഷം പറ്റുമോന്നന്ന് അറിയില്ലല്ലോ നമുക്ക് ഇന്റൻഷിപ്പല്ലേയ്.
ആ അതെ തെ
ഈ വർഷും അടുത്ത വർഷം കൂടി നോക്കാം നമുക്. ക്ക്ന്താലും തുടങ്ങാട്ടോ നമ്മള് നാല് പേരില്ലേ.
ആടി ഉം നക്ക് നോക്കാം എന്തായാലും ഒരു എമൗണ്ട് ആകുന്നു ആദ്യ പൈസ പിരിച്ചിട്ട്. സാധനം നോക്കാ ആദ്യം സ മറ്റേ മറ്റേ സാധനം റെഡി ആകോ നോക്കാം എന്നിട്ട് അത് റെഡി ആയി കയിഞ്യ്ഞ്ഞാൽ നമുക്ക് സധനത്തിന് ഓർഡർ കൊടുക്കാം ഓർഡറിടാം.. അതിപ്പോ എല്ലാരും കൂടി പൈസ പിരിച്ച് കഴിഞ്ഞാ അത്ര എമൗണ്ട് ആവൂില്ലല്ലോ കുറച്ചല്ലേ ആവുള്ളൂ. അപ്പൊ നമുക്ക് അത് നമുക്ക് നോക്കിട്ട് ചെയ്യാം.
ആഹ് അങ്ങനെ ചെയ്യാലേ
ഉം അത് നമ്ക്ക അങ്ങനെ ചെയ്യാറി അത് കൊഴപ്പൊന്നില്ല
ഉം അങ്ങനെ ചെയ്യാ എന്തായാലും പിന്നെ പിന്നെ
എന്താണ്
പിന്നെ എന്തെങ്കിലും ഐഡിയണ്ടോ നിനക്ക് എന്തെങ്കിലും മാറ്റങ്ങള്പിന്ന ആ ആഹ് പിന്നെ ഒരു ഐഡിണ്ട് കോളേജ് സൈഡ് വല്ല സ്കൂൾ സൈഡ് അങ്ങനെ. വെച്ചാലെ നമുക്ക് ലാഭം ഉണ്ടാവുള്ളൂ
പക്ഷെ നമ്മളിത് എടി കോളേജ് സൈഡ് വെക്കാന്ന് പറ രാവിലെ രാത്രി ആായിരിക്കും നമ്മൾ ഇത് കളല്‌പ്പൊ അപ്പൊ കോളേജ് സൈഡില് വെച്ചിട്ട് എന്താ കാര്യം കാരണം
യാത്രയും മീൻസ് ഹോസ്റ്റൽസൈഡൊക്കെ വെക്കാണെ പിന്നെ അവിടുത്തെ സ്റ്റുഡന്റ്സ് ഉണ്ടാവുമല്ലോ അവര് രാ നൈറ്റ് ഒക്കെ വരൂല്ലോ.
ഇല്ലാടി ഹോസ്റ്റൽന്നും ഉം, ഉം രായത്ത് ഒര്സമയം കഴിഞ് കഴിഞ്ഞാൽ അവരാകത്ത് കേറും നൈറ്റൊന്നും വരത്തില്ല.
അപ്പൊ ആൾക്കാര് കൂടുതല് വര്ണ ടൗണേരിയയില് വെക്കേണ്ടിവെരും
അല്ലഹ് അല്ലാണ്ട് ആ ഒരേരിയ നോക്കിട്ട് വണം വെക്കണെങ്കി അല്ലാണ്ട് വെച്ചിട്ട് കാര്യല്ല അല്ലാണ്ട് ഹോസ്റ്റല് നമ്മളെ കോളേജ് സ്റ്റുഡൻസിന് ഇതാക്കിട്ട് വെച്ചിട്ട്കാര്യല്ല കാരണം ഹൊസ്റ്റ ത്തിലൊക്കെ ന്ക്ന്നവരാരേലും സമയം പറെം അപ്പൊ ആ സമേത്തിനകത്ത് കേറേണ്ടിവരും ഒല് ആരാണ് അവക്കറയിത്തില്ലേ വൈന്നേരം ആറ്മണി കയിഞ്ഞ വിടൂല്ല.. തയ്ച്ചിട്ടുണ്ടെങ്കി മാത്രക്കേ വീടോള്ളൂ പിന്നെ അ അങ്ങനെ നോക്കിട്ട് നടക്കൂല
അതെ..
ഉം
ഉള്ള്
ആഹ് ആൾക്കാരെ വല്ലോംണ്ടോക്ക സ്ഥലം നമ്മക് സം നോക്കിറ്റ് നല്ലൊരു രീ നോക്കിറ്റ് അവ്ടെ വേറെ ക വേറെ കടകള് വേണം, പക്ഷെ ഇങ്ങൻത്തെ കടകള് വേണ്ട
അ അങ്ങനെ നോക്കിട്ട് വേണം കഴറ്റ ണേങ്കി ഇല്ലെങ്കി പിന്നെ ന്നമക് ലാബോ ണ്ടാവില്ല
അതെ എന്നാനമക്ക് അത് നോക്കാ, പിന്നെ നമ്മള് നളെ ഔട്ടിങ്ങിന് പോകള്ളേ അപ്പൊ നമക്ക് അവടെ വല സാധനങ്ങള്
ന്ന അത് നോകാം, പക്ഷെ പിന്നെ സാധനങ്ങള് കൊടുക്ന്നത് നല്ല ഫ്രഷാ യിരിക്കണം കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് പ്പൊ ഞാനിപ്പോ ഒരാളെട്ത് വന്നിട്ട് പറയാണ് ന്നിട്ട് ഞൻ നിന്റെറടുത്ത് വന്ന് പ പറയാണ് ഇന്റെ കടേല് നല്ല സാധനാണ് കഴിച്ചു എനിക്കിഷ്ടപ്പെട്ടു ന്ന് പറയുന്നത് നീ നാളെ അതി കൂടെ പോന്ന സമേത്ത് നീ വന്ന് ട്രൈയ്ത് നോക്കു മൻസ്സിലായാ അപ്പോ അത്പോലെ നമ്മള് നല്ല സാധന നല്ല ക്വാളിറ്റില് അതുപോലെതന്നെ റൈ കൊറക്യാൻ പറ്റില്ല പക്ഷെ അതുപൊലെ നല്ല ക്വാളിറ്റില് സാധാനങ്ങൾ സെർവീത് കഴിഞ്ഞാല് അയത് ഒരു പ്രൈസ് ഇട്നെണ്ടെങ്കില് ആ പ്രൈസിന് വേർത്താണെന്ണ്ടെങ്കില് റ്റ്ല് ആള്ക്കാര്ണ്ടാവും അപ്പൊ അയത്പൊലെ വേണ നോക്കണംന്ണ്ടെങ്കിൽ മൻസ്സിലായോ അപ്പൊ കൊറച്ച് ആഹ് ആഹ്
അപ്പോ വെരി വെരി
ആഹ് അങ്ങന അങ്ങനെ നോക്കാം ആഹ്
ഹാ പിന്നെ പിന്നെ എന്ത്ക്കണം
പിന്നെ പിന്ന അതിന്റെ ഇതൊന്നും ആവശ്യില്ല നീ ഫുഡ് കയിച്ച ബാക്കി നമുക്ക് നാളെ കാണുമ്പോ നോക്കാടി തീരുമാനിക്കാം ഇപ്പ ഇത്രക്ക മതി പിന്നെ എന്താണ് ഫുഡ് കഴിച്ചോ
ഇല്ലെടി ഉം
പറ്റൊ ളൂ
ഇവിടെ പരിപ്പും കൊറവ
ന്നാരും കയിച്ചില്ല ഇൻക്ക് ഉച്ചക്ക് ഉച്ചക്ക് ഇതുപോലെ കഴിച്ചില്ലെ ഭയങ്കരായിട്ട് ഗ്യാസിന്റെ പ്രശ്ന പത്ക്ക ഞാൻഴിച്ചില്ല എനിക്കാണെങ്കി ഇങ്ങന വയറുവേദന ത്തിട്ടു വയ്യാ കെടക്കായിരുന്നു അപ്പഴാണ് നീ വിളിച്ചത് ഞാൻ നാളെ ഉം
എന്നാ കെടക്ക് ഞാൻ വിളിക്കാ പിന്നെ
ആടി ശരിട്ടാ ഞാ വിളിക്കാട്ടാ നാളെ വരാ നാളെ വാ ആഹ് ഓകെ ശരി ആ ശരി